കേക്കുന്നു ഓ കേക്കുന്നുണ്ട്
എന്താണ് വിശേഷം നല്ലത് ഉം ഉം ഇവിടെ സുഖന്നേ അവിടെ മഴണ്ടോ
ഇല്ലല്ല ഇവിടെപ്പോ ഒന്ന് വെയിലായിട്ടുണ്ട് അവിടെയോ
ഇവിടെയും മഴയൊന്നുല്ല വെയിലാണ്
എന്താണ്
മൂടി മൂടി നിക്കന്നെ
ഇന്നലൊക്കെ എങ്ങനെയിരുന്നെന്ന്
ഇന്നലിം മഴയൊന്നുല്ലേയിനു, ഇപ്പ നല്ല ചെറുതായിഒരു മൂടലുണ്ടിനി രാത്രികൾക്ക് പെയ്യാനായിരിക്കും ചായകൂടിയൊക്കെ കഴിഞ്ഞോ
ഓ.. ഇതാ ചായയൊക്കെ കുടിച്ചിരിക്കയാഅവിടെയോ
ആഹ് ഇവിടെയുംചായയൊക്കെ കുടിച്ചിങ്ങനെയിരിക്കയാണ്
ഉം.. ചായ്
മുറ്റത്തിങ്ങനെ ചായക്ക് ബിസ്കറ്റായിരുന്നു
ആഹ്, ആഹ്, ആഹ് ഉണ്ടായിരുന്നോ
ആഹ്, അതായിരുന്നു
ഉം
അതുകഴിച്ചു
ആഹ് ഊട്ടിബറക്കി ഞങ്ങളെ ഇവിടെ വയനാട്ടിലിങ്ങനെ ടൂറായിട്ട് എല്ലാവരും ഫാമിലിയായിട്ടു പോകുമ്പം കണ്ടിട്ടുണ്ടായിരുന്നു, ഊട്ടിവർഗിയിവിടെ കിട്ടൂന്നുപറഞ്ഞിട്ടന്ന് ശ്രദ്ധിച്ചതാ ഊട്ടി വർഗി ഈ പറഞ്ഞതൊരു ബിസ്ക്കറ്റാണുള്ളത്
ആഹ് അതു തന്നെ ഊട്ടി വർഗി
ഉം പിന്നെയെന്തൊക്കയാ
കഴിച്ചിട്ടുണ്ടോ
ആഹ് ഞാൻകഴിച്ചിട്ടുണ്ട്